ലോ കേക്കുന്നുണ്ടോ
ആഹ് കേക്ണ്ട്
ഉം എന്താ സുഖല്ലേ
ആഹ് സുഖാണ് എ സുഖല്ലേ
ഉം
എന്താ പരിവാടി ചായൊക്കെ കുടിച്ചോ
ഓ ചാ കുടിച്ചു
ഉംഎന്താ കടി
കടി എല എലയട
ഓ ഇന്റെ ഫേവറേറ്റ് സാനം ആ ഞങ്ങക്ക് എന്തേന്നു കടിയിന്ന് ചപ്പാത്തി
ആഹ് ഹലോ
ആ എങ്ങനെ മറ്റേ അരിപ്പൊട്യോണ്ട് ഇ ണ്ടാക്കിയതാ ആഹ്
അരിപ്പൊടി പൊടിയണ്ണിന്റെല വച്ച്ട്ട്
ആഹ് ഇനിക്ക് ഭയങ്കര ഇഷ്ട മ് ഇന്നിട്ട് ക്ലാസ് ഒക്കെ ഇണ്ടാവല്ല്യേ
സ്കൂൾ എങ്ങനെ ഇണ്ട്
സ്കൂൾ കൊഴപ്പല്ലാ അല്ല മൂഞ്ചലാ ഫുള്ള് സ്ട്രിക്റ്റാ പ്ലസ് വണ്ണ് മാരിയല്ല അന്ന ഓർത്തത്
ഹുമാൻറ്റീസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്
ഭയങ്കര ബോറാ
ഏതൊക്കെ വിഷയങ്ങൾ ഇണ്ട് ഹുമാൻറ്റീസിൽ
പോളിറ്റിക്സ് എക്കണോമിക്സ് ജോഗ്രഫി ഹിസ്റ്ററി ഇംഗ്ലീഷ് മലയാളം
ഇപ്പ എത്ര വിഷയായി ആറോ
ആറ്
എന്നാ റിസൾട്ട് എന്നാണ് പ്ലസ് വണ്ണിന്റെ
ഈ മാസം പത്താന്തിയാ പറഞ്ഞീന്ന് പിന്നെ മാറ്റി പയിനഞ്ചാം തീ ആക്കി അടുത്ത മാസം ഉം
അഅ് എന്താ അത്ര ലേറ്റ് ആക്കിയേ
അത് പ്ലസ് വണ്ണിന്റെ എന്താ അഡ്മിഷൻ കാര്യങ്ങള ഒക്കെ ആയിട്ട് മാറ്റി
ഉം
പ്ലസ് വൺ അഡ്മിഷൻ തുടങ്ങിയോ അയ്ന്
ആ ഒരേ ഇത് വരലൊട്ങ്ങീണു ഈ സൺഡേക്കായിട്ട് വരും പറഞ്ഞണ്ണു അലോട്ട്മെന്റ് ഉം അപ്പൊ തിങ്കളാഴ്ച തൊട്ട് എല്ലാരും ജോയിൻ ചെയ്യലൊടങ്ങും ഒക്കെ പറഞ്ഞു
നവിടെ ഏതൊക്കെ വിഷയണ്ട് സയൻസ്ണ്ടോ
ഉം സയൻസ് ഹ്യുമാനീറ്റീസ് കൊമേഴ്സ്
ആ എല്ലാതും ഓരോ ക്ലാസ്സാ
ആ
ത്തിന
അല്ല മൂന്നണീച്ചണ്ട്
ഓരോന്നിനും അപ്പൊ കൊറെേ കുട്ടികള്ണ്ടാവല്ലോ
ഓ ഇഷ്ടംപോലണ്ട്
ഓ സയൻസിനൊക്കെ കുട്ടികളുണ്ടോ
ഉം സരി കുട്ടിയുണ്ടും ക്കപടോള
ആ
അവടെ പടോൾക്ക് മാത്രേ സയൻസ്
കൊമേഴ്സിലോ
കൊമേഴസ് കൊഴപ്പല്ല
ഹലോ
ആ
എക്സാം എങ്ങനെണ്ടായിരുന്നു
എക്സാം കൊഴപ്പല്ല പക്ഷെ ഇംഗ്ലീഷ് ഭയങ്കര ടഫേന്ന് പറ്റി നല്ല മൊഞ്ച് ലാണ് അഭിപ്രായം
എത്ര മാർക്കിന് എക്സാം അറുപതിനോ
ആ തോന്നണു
ആ ഗ്രേസ്മാർക്കുണ്ടണക്ക്
ഇല്ലേയ്
എൻ സി സി ഇല്ലവടെ
അവടെ എൻ സി സില്ല
മ്
അവ്ടെ ടെൻത്ത് വരെള്ളു എൻ സി സി
അപ്പൊ വേ എൻ എസ് എസ് ഒന്നു ഇല്ല
എൻ എസ് എസ് കിട്ടിയില്ല പിന്ന മറ്റേ ത്ണ്ട് സൗഹൃദ ക്ലബ് അയ്ന് പിന്നെ വല്ല്യ കാര്യ ഇല്ല
അയ്ന് നെ സൗഹൃദക്ലബ്നൊക ഗ്രേസ് മാർക്കുണ്ടോ
ഇല്ല്യാ
പിന്നെന്തിനാ
ക്കറീല
അയ്ന്പ്പ ഗ്രേസ്മാർക്ക്ണ്ടോ പ്ലസ് വൺ പ്ലസ് ടു ന്നും ഗ്രേസ് മാർക്ക് ണ്ടയ്ന്
അതറിയില്ല ണ്ടാവൂലേ
അതാ സ്കൗട്ട് ആൻ ഗേട് നോക്കിക്കൂടെനോ
അതൊന്നു ല്ലയ്
അവിടെ അത്‌ ഒന്നുമില്ലാ
ഏ ഏ
മറ്റോട്ത്ത് ണ്ടോ ഗേൾസില്ണ്ടോ
ഗേൾസില് ഇല്ലാ തോന്ന്ണ്ട്
അവിടെ ഇണ്ടാവുവല്ലോ പണ്ടൊക്കെ ഉൺണ്ടായിനല്ലോ
കണ്ടില്ല
മ് പ്പ എൻ സി സി കൊക്കെ കർ ർച്ചാൾക്കാരെ ണ്ട എട്ത്തിട്ട്ണ്ടാവുള്ളൂലേ കൊറേ ആൾക്കാര്ള്ളോണ്ട്
ഉം അല്ല പ്ലസ് ടൂ പ്ലസ് വൺ പ്ലസ് ടൂനി ഇല്ല എൻ സി സി
ഉം ആകെ എൻ എസ് എസ് മാത്രൊ എൻ എസ് എസ് മാത്രോ ള്ളുലേ എം എച് പ്പീല് പ്ലസ് വൺ പ്ലസ് ടു ആണൊക്ക കിട്ടീലലേ
ഏ ഏ അവ്ടെ എൻ സി സി ണ്ടായിര്ന്നു പ്പൊ അത് നിർത്തി വെച്ചുപറഞ്ഞു
അത്‌ എന്താ
അറിയില്ല പ്ലസ് വൺ പ്ലസ് ടു ന്റെ നിർത്തി വെച്ചു പറഞ്ഞു
ഉം പണി ആവുഏ
ആ ഇങ്ങട്ട് ഇങ്ങളെ എക്സാമ് കയ്ഞൊ
മ്മ്
മ്മ്
എക്സാം കഴിഞ്ഞു ഇനി ലാബ് എക്സ് ക്സാമ് ണ്ട് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും രണ്ട് ഡേ
പോവ്ണ്ടാവല്ലേ
ഉം ഞാൻ പോകും തിങ്കളൊക്കെ ആയിട്ട് ഞാൻ പോകും
ആഹ ഉം എന്നിട്ട്
മഴ ഇണ്ടാ അവിടെ
മഴ ഇന്ന് രാവിലെ എല്ലം പെയ്തിനു
ഓ രാവിലെ മഴ പെതേനു
ഉം ഒരു പുലർച്ച നാല് മണി ഒരു ടൈമില്
രാത്രി വേദേനോ
രാത്രി വെതിട്ടില്ലന്ന്
ഉം
എനിക്കറിയില്ല ഫാൻ ഇട്ടോണ്ട് കേക്കല്ലഎല്ലാം സൗണ്ട് ഉണ്ടായിട്ടേ
ഉം ഇന്ന് വെയിലുണ്ടാവോ
വെയില് അണ് ഒരു മൂടി കെട്ടിയ കൊണ്ട്
മം
ആഹ എന്നിട്ട്
മഴയായിട്ട് അവധി ഉണ്ടായിരുന്നു സ്കൂളുകൾക്ക്
ഇല്ല മലപ്പുറം ജില്ലേല് അവധിയേ കിട്ടിയില്ല
ഇല്ല റെഡ് അലേർട്ട് ഉണ്ടായിന്നല്ലോ
അത് ശനി ആഴ്ച്ചല്ലേ
മം
ഉം അന്ന് ആർക്കും ഉണ്ടായിനല്ലേ ക്ലാസ്സ് ആ അന്നല്ലേ ഫോണക്ക് അലാർട്ടൊക്കെ വന്നേ
ആ ഇപ്പൊ ക്ലാസ്സ് സ്കൂളുകൾ ഉണ്ടായിന്നോ
ആഹ് ശനിആഴ്ച്ച അന്ന് സ്കൂളുകളൾ ഒന്നും ഇന്ന് ഇല്ലേനു
ആഹ ശനിയായോണ്ടല്ലേ
ഉം ഇനിട്ട് വേറെന്താ ഓര് ഉച്ചത്ത
എന്നിട്ട് ഇന്ന് എന്താ പരിപാ
എന്ത് പരിപാടി പാടത്ത് പോണം എന്ന്ക്കെ വിചാരിക്കണ്ടി ഇവനിംങ്ങ് ഞനു ഒണ്ട് മം ന്താ ഏ ഹാ പിന്നെ മഴ ആയത് കൊണ്ട് അപ്പോ ഇന് മഴെയ്യോന്നും അറിയില്ല
പാലത്ത് എങ്ങനെയ വെള്ളം നെ പഞ്ഞോ
ഉം വെള്ളൊക്കെ ഇണ്ട് ഇപ്പ അത്യാവശ്യം ഞാ വന്ന് പോ യാര്ന്ന് ഒരുസം
ഓ പണ്ടത്തെ പോലെ മറ്റേ നെറഞ്ഞിട്ട് നീന്താൻ പറ്റുന്ന അങ്ങനെ വെള്ളൊണ്ടോ അങ്ങനെയൊന്നും വെള്ളായിട്ടുണ്ടാവില്ലാല്ലേ
മഴ ഇനിയിപ്പ ഇടയ്ക്കിടക്കല്ലേ ഒള്ളൂ
ആ കൊറച്ച് കഴിഞ്ഞ് ഇണ്ടാവും തോടൊക്കെ നിറഞ്ഞു
നെറഞ്ഞിണ്ട് ആ ഞങ്ങള് എന്നിട്ടന്ന്
ഉം തോട്ടിക്ക് കുളിക്കാൻ പോക്കതുണ്ടോ
ഇല്ല വെള്ളൊന്നും റെഡിയായിട്ടില്ല
ആ
കൊളത്തത്ത് ഒന്നും റെഡിയല്ല ഒക്കെ റെഡിയായിട്ട് വേണം ഇനി പോവാൻ മം ഞങ്ങളന്ന് പാടത്ത് പോയപ്പോൾ മാഗിയാക്കെ ഇവിടുന്ന് ഇണ്ടാക്കിയാ പോയേ
അയ്യോ
അന്ന് മഴ ഇണ്ടായിരുന്നില്ലേ
ഉം അന്ന് വല്യ മഴ ഇണ്ടായിരുന്നില്ല അങ്ങനെ ചാറ്റല് ഇണ്ടായിരുന്നു ഞങ്ങൾ പോയ ടൈമില് ഹം ഞാനും ക്യൂവിലൊക്കെ സോങ് ഒക്കെ എട്ത്ത്
ഉം എപ്പോഴാ പോയത് ഉച്ചയ്ക്കോ വൈകുന്നേരോ
ആ ഒരു മൂന്നണി ടൈമായപ്പം
ഉം എന്നിട്ട്
ഫോണിന്റെ ചാർജ് കഴിയാറായി
ആ
നാളേ സ്കൂള് ഉണ്ടാവൂല്ലേ
ആഹ് സൺഡേ അല്ലേ
ഉം നാളെ സണ്ടേ ഇന്ന് സ ശനിയാഴ്ച ആണല്ലോ ലേ ഉം ശനിയാഴ്ചകളിൽ ക്ലാസുകളൊന്നും ഉണ്ടാവില്ലല്ലോ സ്പെഷ്യൽ ക്ലാസ്സ് ഉം
ഏയ് ഇതുവരെ ഇണ്ടാവില്ല പിന്നെ എനിക്കിപ്പ ഡാൻസ് ഒക്കെ ഇണ്ടാവല് ണ്ട്
ഓ
ജിമ്മിന് പോക്കില്ല ക്ലാസ് ചടങ്ങിയുണ്ട്
അതന്നെ ശനി ഞായറും പോക്കില്ല
ഞായറാഴ്ച ജിമ്മില്ല ശനിയാഴ്ച ഉണ്ടാവുള്ളു പിന്നെ ആ ഒരു ദിവസായിട്ട് ഇങ്ങനെ പോവണ്ടേ പ്പോ ഉം അപ്പൊ നടത്തി ഇനി അടുത്ത വെക്കേഷനില് നോക്കാം
മത്ത പുത്തരാ